ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ്ണ്ട്
കേൾക്കുന്നുണ്ടോ കേൾക്കാമോ കേൾക്കാമോ ആഹ് ആഹ് ന്ന് പ്രെത്യേകിച്ചൊന്നുല്ല ഫുഡൊക്കെ കഴ്ഞ്ഞിരിക്കുന്നു വിശ്രെമിച്ച് പ്രെത്യേകിച്ച് പെരിവാട്യൊന്നുല്ല ഫുഡൊക്കെ കഴ്ഞ്ഞിരിക്കുന്നു
എപ്പൊഴും അതെന്നെല്ലേ ആകെ എപ്പോഴും അതേ അത് തെന്നെല്ലേ കാര്യം അതിന് വെത്യാസൊന്നുല്ലല്ലോ അല്ലേ
ആഹ് ഇല്ലല്ലാ അത് നമുക്ക് മൊടക്കാൻ പറ്റില്ല വേറെ എന്തെല്ലാം മൊടക്കിയാലോ അത് നമുക്ക് മൊടക്കാൻ പറ്റില്ലല്ലോ ആഹ് അവിടെങ്ങനേ ഫുഡൊക്കെ കഴിഞ്ഞോ
ഇന്ന് സ്പെഷലായ്ട്ടൊര് ബിരിയാണി കഴ്ച്ചു കൊറേ ദെവ്സായി ആഹ് ബിര്യാണി അപ്പൊങ്ങനെ വേറെ നിവ റ്റല്ല അയ്ന്റെ അട്ത്തോടെ ആഹ് അതിന്റെ അട് ത്തോട് ഇന്നലെ ഞാൻ പൊറത്തേക്ക് പോയായിരുന്നേ ട്രെയിനില് വേറൊരു സ്ഥല്ത്ത്ക്ക് പോയായിരുന്നേ അപ്പം നൈ നൈറ്റൊക്കെ ട്രെയിനിലായതോണ്ട് ന്നലെ ഞാനൊറ്ങ്ങീല്ലാ പക്ഷെ ഇന്നലെ ഫുഡും കഴിച്ചില്ല അപ്പോ കൊറേ പിള്ളേര് വീട്ടീന്നൊക്കെ ബിര്യാണി കൊണ്ട് വന്നു അതുപോലെ ഓർഡറെയ്ത ബിര്യാണി കൊണ്ടുവന്നു മറ്റേ ഇതിന്റെ ആഹ് ട്രെയിനിന്റെ മോളെര്ന്ന് കഴിക്കുമ്പോ എങ്ങനെ ഭയ്ങ്കര അതിന്റെ ആ ഒരു സ്മെല്ലും ഭയ്ങ്കര ഇതായിരുന്നു അപ്പഴേ വിചാര്ച്ചതാ ന്നൊരു ബിര്യാണി കഴ്ക്കണം
ആഹ് അപ്പന്ന് വാങ്ങിച്ചു
അന്ന് ഹോട്ടലിന്ന് കഴ്ച്ച് നമ്മടെ രണ്ട് സുഹൃത്തുക്കളുണ്ടായ്ര്ന്നു അവ്ടെ അവ്ടെന്താ ഫുഡ്
ഇവിടെ ഇന്ന് പ്രത്യേകിച്ച് ചോറും കറികളും മാത്രം നാടൻ കറികൾ
ഉം
എന്തായിരുന്നോ മത്തെങ്ങ്യ മത്തെങ്ങ്യാ കറി മത്തെങ്ങ്യപയറിട്ട കറി പിന്നെന്ത ന്താണ് ഫിഷ് ഫ്രൈണ്ടായ്ര്ന്നു ചക്കക്കുരു കറീണ്ടായ്ര്ന്നു പിന്നെന്താണ് വെണ്ടെക്കാ മെഴക്ക്പുരട്ടി അത്രെക്കെ
ഉം അത് മത്യല്ലോ
ഫിഷൊന്നുല്ലല്ലേ
എ എന്താ
ഫിഷ്ല്ലലേ
ഫിഷ്ണ്ട് ഫിഷ് ഫ്രൈണ്ട്
ഓഹ് എന്ത് ഫിഷാ
ആഹ് എന്തായിരുന്നോ ഇത് കൊഴുവ
കൊഴുവ ഓഹ് കൊഴുവ ഞാൻ നന്നാക്കും ആഹ് കഴിഞ്ഞാഴ്ച വീട്ട തീര്മാന്ച്ച് ഞാനാ ഞാൻ നന്നാക്കുമ്പഴത്തേക്കും എല്ലാരും ചോറ് കൊണ്ട് പോകും മെല്ലേെ നന്നാക്കും
അത് ഞാൻ നന്നാ ഞാൻ നന്നാക്ക്യ സമയ ത്ത് ഏഹ് ചെ ചെല്പ്പോ ഞാനൊര്പാട് ബെലം പിടിക്കുന്നോണ്ടത് പൊട്ടിപ്പോവും
ആഹ്
അത് പതുക്ക നമുക്കൊന്ന് ഇപ്പോ കത്രികെക്കെണ്ടെങ്കി നന്നാക്കാനെളുപ്പാ കത്രികെക്കല്ലേ നന്നാക്ക്ന്നേ
അതായത് തലയുടെ ഭാഗൊല്ല തലയുടെ ഭാഗം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വാലിന്റെ ആ ഭാഗം കട്ടെയ്യും അപ്പൊ ഈ കത്തീ കൊണ്ടായതാ ആഹ് അതിനെ കട്ടെയ്യ്ന്നേ അപ്പൊ കത്തി കൊണ്ട് കട്ടെയ്യ്ന്ന സമയത്തത് നേരെ കിട്ടില്ല
ഉം
ആഹ് കത്തികൊണ്ട് എനിക്കറിയില്ലാ ഇതൊന്നും ഞാൻ ഈ കത്രികകൊണ്ടാ എല്ലാം ചെയ്യുന്നേ എനിക്കാ ക ത്തി കൊണ്ട് തെ മീനൊന്നും വെട്ടാനറിയത്തില്ല ഈ കത്രികയുണ്ടെങ്കി നമുക്ക് രണ്ടറ്റവും അങ്ങ് വെട്ടി കളഞ്ഞാ മതിയല്ലോ. പിന്നെ അയിൻ്റെ വയറിന്റെ ഭാഗൊന്ന് ക്ലീനാക്കി വിട്ട് ട്ടാമതി ഒരു വെരല്കൊണ്ട് അപ്പൊ അത് ക്ലീനാകും.
ഓഹ് അങ്ങനെ അതൊ അത് എളുപ്പവാണല്ലോ.
ആഹ് അതെളുപ്പവാ പശെ എളുപ്പവാണെങ്കിലും കൊഴുവ നന്നാക്കല് താമസാ ചെറ്തല്ലേ.
ആഹ് അതേപോലെ ഇവിടെ ഹ് നമുക്ക് പൊഴമീ കിട്ടും പരല്. എന്നക്കെ പറഞ്ഞില്ലേ ഒരു നമ്മുടെ ഒരു ചൂണ്ടവെരലിന്റെ അത്രേ ഉണ്ടാവും.
ആഹ്, ആഹ്.
അപ്പം അതും ഇതേപോലെ കൊണ്ടുപോയിട്ട് ഏഹ്. ഇതേപോലെ മുറിക്കുമ്പോ ഇതേപോലെ പോവും അതുപോല തന്നെ. മുകളിലുള്ളൊരു പ്രത്യേകം സാനം ഉണ്ട് അതൊക്കെ ഇട്ടൊരക്കണം. അത് നല്ല പണിയാ, ഏത് മീനാ ഏറ്റവും. ബുദ്ധിമുട്ടായി തോന്നിയെ നന്നാക്കാൻ.
നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു എന്താ ഈ ചെമ്പല്ലീന്ന് പറയുന്നൊരു മീനുണ്ടല്ലോ ചെമ്പല്ലി.
അതേതാ.
ഈ ചെമ്പല്ലീന്ന് പറഞ്ഞ ഒരു റെഡ് കളറിലള്ളേ ഭയങ്കരമായിട്ട് അയിന് മുള്ള്. ഉം ആഹ് അതെ മുള്ളൊക്കെ ഭയങ്കരമായിട്ട് ആഹ് അതെ, അതെ. ആഹ് ചെമ്പല്ലി. അത് നന്നാക്കാന് ഭയങ്കര ബുദ്ധിമുട്ടാ അത്.
എന്താ കാരണം?
അത് പിന്നെ, പിന്നെ അത് മാത്രല്ല പിന്നെ എന്താ സിലോപിയാന്ന് പറയുന്നൊരു മീന്ണ്ട്.
ആഹ സിലോപിയാ അത് അല്ല വീട്ടിലുമ്മ നന്നാക്കുന്ന ക അതാദ്യം ഈ തലേടെ അവിടെ വെട്ടി ക്ലിയറാക്കി. ഏഹ് അങ്ങോട്ട് അതുപോലതന്നെ അതിന്റെ ആ ഒരു പൊറത്തുള്ള ഒരു തരം ഷെല്ല് പോലുള്ള സാനം.
അതെ, അതെ. അത് കൊറച്ച് സമയം അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഫസ്റ്റയിന്റെ പീലി മറ്റേ ഈ. മുള്ളുണ്ടല്ലോ, പൊറമേക്ക് നീണ്ടീക്കുന്ന മുള്ള് അത്. അത് അത് കളയാന്ന് പറഞ്ഞാ ഭയങ്കര ബലമാണ് കത്രികാക്ക് പോലും ക ത്തിക്കൊ ഒന്ന് മുറിക്കാൻ ഭയങ്കര പാടാ അത്.
അഹ് ശെരി അതുപോലെ ഈ. ആഹ് ഇവിടെ പാടത്ത്ന്ന് പിടിക്കുന്നൊരു മൊയ്യെന്ന് പറയും ഇവിടൊക്കെ നിങ്ങടവിടെ എന്താ അറിയില്ല.
ആഹ്, ആഹ് മുഴീന്ന് ഞാൻ കേട്ടിട്ട്ണ്ട് മുഴി.
അപ്പം അത് ഹ് സ്വാഭാവികായിട്ട് ഉണ്ടാവുന്നതാണ് മറ്റേ ആഫ്രിക്കൻ മുഷയല്ല ഞാനുദ്ദേശിച്ചത്.
ഉം, ഉം.
നോർമലായിട്ടുള്ള അതും ഇതേപോലെ. നമ്മള് പിടിച്ച് കഴിഞ്ഞാലൊരു ഈർക്കിലി കൊണ്ടാണ് അയിന്റെ തോല് കുത്തിപ്പൊളിക്കുന്നത് അങ്ങനെ അല്ലാതെ വേറൊന്നും കിട്ടില്ല. എന്നിട്ട് ചാരവില്ലേ ചാരം ചാരം കല്ലില്ലാത്ത്ട്ട് ഇതിട്ട് ഒരക്കും. വെങ്കി മാത്രേ അതിന്റെ തോൽകിട്ടൊള്ളു.
ഓഹ് ശരിയാ ഞാ പണ്ട് ഉമ്മ ഇവടെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടങ്ങനെ. മുഴിയെ ഈ കല്ലേലിട്ടിങ്ങനെ ഒരയ്ക്കും ചാരവൊക്കെ ഉപയോഗിച്ച്. എന്നാലാണ് അതിന്റെ ഈ അഴുക്ക് പോകൊള്ളൂന്നാ പറയുന്നെ.
അഴുക്ക് പോവൊള്ളൂ അയിന്റെരു ചേറിന്റൊരു സ്മെല്ലുണ്ടാവും.
ആഹ് അതെ, അതെ ഒരു സ്മെല്ലുണ്ട് ആഹ്. ആഹ പിന്നെ ഉണ്ടല്ലോ ഒരുതരം ഈ പാമ്പു പോലെയുള്ള വലുത് എന്താ ആയിന് പറയുന്നേ.
ആഹ് ആഹ മനസ്സിലായി പാമ്പ് പോലെ നീളത്തുള്ളത്.
ആഹ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് വീട്ടില് കൊണ്ടോയി.
ആഹ് യെന്തോരു പല സ്ഥലത്തും പല പേരാണ്.
ആഹ് അയിന്റെ പേര് ഞാ മറന്നുപോയി. മുമ്പൊരു പ്രാവശ്യം ഇവിടെ ഹസ്ബന്റ് രണ്ട് പ്രാവശ്യം ഇതിനെ കൊണ്ടന്നിട്ട് ഞാന് ഈ. അടുക്കളയിലേക്ക് വരില്ലാര്ന്നു എനിക്ക് കാരണം. അത് ഈ അടുക്കളയിലെ വാഷ് ബേസിന്റെ ഉള്ളിൽ കൊണ്ടന്ന് സാധനത്തിനെ വെച്ചിട്ട് നമ്മള് നോ നടുങ്ങി പോവും പെട്ടെന്ന് പുറത്തുന്ന് വന്നു നോക്കുമ്പ പാമ്പ് കിടക്കുന്ന പോലെ ഞാനത് കൈകൊണ്ട് തൊട്ട ട്ടൂല്ല ഞാന് കഴിച്ചൂല്ലട്ടോ അത് ഭയങ്കര ഒരു നെയ്യാ അതിന ല്ലേ
അത് നമ്മള് ആ ഫ്രൈ ആക്കി കഴിയുമ്പോത്തേക്ക് ങ്ങനെ കൊഴല് പോലെ നീണ്ട് നീണ്ട് ഒണ്ടാവും അത് അങ്ങനെയാണുള്ളത്
അതെ കഴിക്കോ അത്
ഞ ഇവിടൊന്നും ഞാൻ ലൈഫിലൊന്നോ രണ്ടണ്ണം മാത്രേ കണ്ടട്ട്ള്ളൂ അതൊക്കെ ഈ പൊഴമീനൊക്കെയാന്നേ
ആ അതെ അതെ ഉം എനിക്കിഷ്ടല്ല അതൊന്നും ഇവിടെന്നും ഞാൻ അത് പിന്നെ അങ്ങനെ വാങ്ങിക്കാറൂല്ല അത്
ആ
ഒരു തൃപ്തിയില്ല നമുക്ക് കഴിക്കാന് നമുക്ക് ഈ പാമ്പിന്റെ ഓർമയാണ് അത് ചത്ത് കെടക്കുവാണെങ്കിലും പേടിയാ അടുക്കളയിലേക്ക്
പിന്നെ ഏറ്റവും എനിക്ക് ഈ ഭയങ്കര സംഭവമായിട്ട് ആൾക്കാര് പറയുന്നത് പക്ഷെ ഒ ഒന്നും ഇല്ലാത്തതായി തോന്നിയിട്ടുള്ള സാനാണ് മറ്റേ ഇത് ഈ നമ്മുടെ നെമ്മീന്
ഉം ഉം
ആൾക്കാരൊക്കെ അത് ഭയങ്കര എന്തോ ആണെന്ന് പറഞ്ഞ് പൊക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഹോട്ടലിൽ പോയാലും നല്ല വെലെ പക്ഷെനിക്കത് കഴിച്ചിട്ട് യാതൊരു ടേസ്റ്റും തോന്നിയില്ല
എനിക്കങ്ങനെ ഒരുപാട് വെല്യ രുചിയായിട്ടൊന്നും തോന്നിട്ടില്ല ട്ടോ സാധാരണ ഒരു ഇതുപോലെ എനിക്കും തോന്നിട്ടുള്ളൂ അത്
അതെനിക്ക് തോന്നുന്നു അതിന്റെ ലഭ്യത കൊറവായതോണ്ട് ഇതിന് ങ്ങനെ ആഖ്യാന്ന് തോന്നുന്നു അതെ
ആ ശെരിയാ അങ്ങനെയായിരിക്കും
ഞാൻ കണ്ണൂര് ജോലി ചെയ്യുന്ന സമയത്ത് അവടെ ചോറ് വെയ്ക്കാൻ പോകുമ്പോ ഈ സാനം മാത്രം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അത് വളരെ തിന്നായിട്ട് തൊട്ട കൈ മുറിഞ്ഞു പോകും അത്രയും തിന്നായിട്ട് മുറിച്ച് വെച്ചിരിക്ക റൗണ്ട് റൗണ്ടായിട്ട്
അ ഹ ഹ ആ എനി എനിക്ക് ഈ ചെറിയ മീനിനോടാണ് കൂടുതൽ താല്പര്യം ഈ വല്യ മീൻ കൊണ്ടന്നമ്മള് കഴിക്കുന്നതിനേ ക്കാൾ കൂടുതൽ താല്പര്യം ചെറിയ മീനുകളാ ഈ കൊഴുവ മത്തി
ആ
ഉം അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം
ചെറിയ മത്തി അല്ലേ
ആ ചെറിയ മത്തി
അതേപോലെ എനിക്ക് അയല കഴിക്കുമ്പോ തന്നെ അതിന്റെ വേറൊരു ചെറിയ ടൈപ്പില്ലേ അയല ചെമ്പാൻന്ന് പർഞ്ട്ട്
ഉം
ആ അയ്ല ചെമ്പാൻ ന്ന് പറയുന്നത് അയ്ല പോലെ തന്നെ ഇരിക്കും പക്ഷെ അതിന്റെ വേറെ രൂപം ചെർതാണ് അതിന്റെ ആ കൊ ഈ തൃശ്ശൂര് ച കട ഭാത്തൊക്കെ ആ മീൻ അവര് കഴിക്കാതെ ഈ തെങ്ങിന്റെ ചോട്ടില് വളായിട്ടങ്ങിടും
ഉം അതി വാലേല് ഒരുതരം സാനൊള്ളതാണോ ഒരു ഒരു വാലിന്റെ ഭാഗം ഇങ്ങനെ നീണ്ടു നിക്കും ഒരു തരം ബലമായിട്ട്
അയ്ല അയ്ല തന്നെണ് പക്ഷെ അയ്ന്റെ ചെറിയൊരു രൂപം അയ്ല ചെമ്പാന് ന്ന് പറയും നിങ്ങളോട് ഏത് ക്കറിയില്ലാട്ടോ
ആ ആ ആ അതീ പിരിയാൻ ന്നാണോ പറയുന്നേ
അതല്ല അങ്ങനെ ഞങ്ങളിവിടെ അയല ചെമ്പാൻ ന്നാ പറയുന്നത്
ആ ആ അതും അയല പോലെ തന്നെ ഇരിക്ക്ന്നെ
ആണല്ലേ
അപ്പൊ അതിന്റെ വാലിന്റെ ഭാഗം ഒരു നീണ്ടരൊ ത്ണ്ട് ഒരു ഭയങ്കരൊരു ഭയങ്കരൊരു മൂർ ച്ച ള്ള ഇതുപോലെ അതിന്റെ തോല്
അയല അക അയൽ ഇതേപോലെ കറിവെക്കുന്നവെക്കുന്നസമയത്ത് എനിക്ക് എനിക്ക് ഒരുപാട് വലിയ അയില ആണേൽ ഞാൻ കൂട്ടൂല അതെന്താ ചെറുപ്പം പോലെ അങ്ങനെയാ അതിന്റെ ഒരു വലിയ അതിലക്കക്ക് ഒരു സ്മെല് ഉണ്ടാവും അതെനിക്ക് ഇഷ്ട്ടല്ല പക്ഷ ചെറിയ അയിലയാകുമ്പോൾ ഞാൻ കഴിക്കും
ആ ആഹ ഞാൻ പണ്ട് ഈ അയല കാണണ് എനിക്ക് ഇഷ്ടമല്ല കാരണം എന്റെ പുറം വെളുത്തിരിക്കുന്നോണ്ട് എനക്ക്എ ന്തോ അറപ്പ് പോലെ തോന്നും ആ ഈ ചാളയാണെങ്കിലും അതെ പണ്ടൊന്നും അങ്ങനെ കഴിക്കില്ല ഈ ഈ ചാള കറിവച്ചാൽ അതൊന്നും കഴിക്കില്ലായിരുന്നു ഈ വറുത്ത കഴിഞ്ഞാല് ഒരുതരം നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ചാള അങ്ങനെയാണെങ്കിൽ
അതായത് ഒരു സോഫ്റ്റ് ആയിട്ടി രിക്കുന്നത് താല്പര്യ ഇല്ല
ആ ലേ അതെ ആമ് മം പിന്നെ അങ്ങനെ തേനൊ ഒരു ടേസ്റ്റിനാണെങ്കിലും ഒരു വ്യത്യാസമാണ് ആ പിന്നെ ഏത് മീനാണ് കൂടുതൽ ഇഷ്ടം
എനിക്ക്പറഞ്ഞ പോലെ ഈ ചെറിയ മത്തി ചെറിയ അയില അങ്ങനെയൊക്കെ ഉള്ളൂ
പിന്നെ അവ സ്വാഭാവമായിട്ട് മറ്റേ ഇതുണ്ടല്ലോ ചെ മീൻ ചെമീൻ ഒക്കെ അ നല്ലതാണ് ആ അതെ അതെ
ആ് ഇതാണ് ഏറ്റവും പക്ഷ അതക്ക് കോസ്‌ലി ആയത് കൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടില്ല
ആഹ ആഹ ഈ മീനൊക്കെ കറിവെക്കാറിയാവോ
കറി അതിന്റെ ഏറെകുറെ ഒരു രൂപം അറിയാം ഇതുവരെ വെച്ച് നോക്കിട്ടില്ല
ഇം ഇം
കാരണം പുളി പുളി കഴിയുന്നതും മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ ചെയ്യുന്ന ഞാൻ അങ്ങനെ നോക്കി നിൽകാ ഉണ്ട്
ഓ പഠിച്ച വെച്ചാ നല്ലായിരിക്കും
അതെ
എല്ലാ കാര്യങ്ങളും പഠിച്ച വെച്ചാ നമുക്കൊന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് കഴിക്കണന്ന് തോന്നിയ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാലോ
അത് പറഞ്ഞെ മീനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റക്ക ആണെങ്കിൽ ഞൻ ഫ്രൈ ആക്കും കറി വെക്കില്ല
ഉം ഹം ആ് ഫ്രൈ ആക്കുമായിരിക്കും കൂടുതൽ നല്ലതാ പിന്നെ നമുക്ക് എന്തെങ്കിലും കപ്പയോ അതിന്റെ കൂടെയൊക്ക കഴിക്കണമെങ്കിൽ ഒന്നുകൂടിന്ന